ആഹ് എന്തൊക്കെ സുഖം തെന്നെ
സുഖം തന്നെ എന്തൊക്കെണ്ട് വിശേഷം?
നല്ലാന്നെ ഫുഡ് ഒക്കെ കഴിച്ചോ?
ആഹ് ഫുഡൊക്കെ കഴിച്ച് ഒറങ്ങൻ കിട ക്കായിരുന്നു അന്നേരം പിന്നൊന്ന് ഫോൺ ചെയ്തേക്കാന്ന് വരുത്തി
അതെ തെ തെ തീർച്ചയായു ഇവിടെപ്പന്താള്ളൊരു നല്ല മാങ്ങ അച്ചാറും പിന്നെ അതെമായിരി മീനെല്ലാം മാങ്ങ മൊള് ഇട്ടെ മൊൾ ഇട്ടെക്ക് വെച്ചെത് ഇതില് രു മാങ്ങ മാങ്ങ ൻ്റെരു കളിയേന്നുന്ന് വടെ
ആണല്ലേ ആ ഹാ ഹാ ഹാ അവടെ ഏതൊക്കെ ടൈപ്പ് മാങ്ങകള് കിട്ടും?
പത്രത്തിന് അങ്ങ ഒരുപാട് വീതം മാങ്ങാനുണ്ട്. നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെ ഒരെണ്ണം ഇടുത്തു പറയാൻ പറ്റൂല കാരണം വരു മൂവാണ്ട മാങ്ങ ഉണ്ടാവു അതിൽസിന്തൂരമാങ്ങ ഉണ്ടാവു ടെ നീല നീലമാങ്ങണ്ടാവും ഇവടെ വരും മല്ലിക മാങ്ങ ഉണ്ടാവും പിന്നമാരി അങ്ങനെ ഒരുപാട് മാങ്ങകൾ ഇവിട കേറികാണാം
ആഹാ ഹാ ഹാ ഹാ
ആഹ്
ആ നമുക്കിവിടെ ഈ നീലമാങ്ങ, സിന്ദൂരം, മാ മൂവാണ്ടൻ ആഹ് പിന്നെ അതോ സാത്ത്ക്കുടി ഏഹ് കിളിച്ചുണ്ടൻ ഇങ്ങനെയൊക്കെയുള്ള മാങ്ങകളുട്ടോ ഇപ്പൊ കൂടുതലും ഞങ്ങളെ ഇവിടെ ഏഹ് ഇച്ചിരി റേറ്റ് കൊറവുള്ള എന്ന് പറയ നീലമാങ്ങയൊക്കെയ നല്ല മധുരവും നല്ല ടേസ്റ്റും അതിനാണ്
അതെഅതെ ഇപ്പ നമ്മളെ റോട്ടിക്കൊക്കെ എറങ്ങിയ കാണ കൊട്ടവണ്ടയിലെല്ലാം മാങ്ങ എല്ലാം കൂടി ലോഡ് വന്ന് കൊട്ടിയിട്ട് ഒന്ന് രണ്ടര കിലോ നൂറ് ഒന്നര കിലോ നൂറ് അങ്ങനെ പറഞ്ഞ പലേ ഇത് കച്ചവടങ്ങളും ഇപ്പൊ മാങ്ങാ സീ കാണുലെ ഒരു സീസണണ് മാങ്ങന്റെപ്പോ തോന്ന്ണ്ടല്ലേ
ആണ് സീസണാണ് സീസണാണ് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ജംഗ്ഷനിൽ പോയിട്ട് വരാൻ നേരം ഞാൻ ആദ്യം ഒന്നര കിലോ നീലം മാങ്ങ നൂറ് രൂപക്ക് വാങ്ങിയ സാധനം ഇപ്പോ ഇപ്പൊ രണ്ട് കിലോ നൂറ് രൂപക്ക് കിട്ടി തുടങ്ങി അതേ ദിവസം തന്നെ
ഓ അതെ അതെ അതെ കാരണം അതാണ് മാർക്കറ്റില് ഇപ്പളാണ് ഇതിൻ്റെ വെല കൂടുന്നത് വെല കുറയുന്നത് സാധനം കൂടുതൽ കിട്ടുമ്പോള് അയിന്റെ വെല കൊറയും സാധനം കൊറവാണ് കിട്ടുന്നുണ്ടെങ്കി അയ്ന്റെ വില കൂടും അങ്ങനെല്ലെ അപ്പം
ആഹ് ആന്ന് ആന്ന് ന്ന് ഇപ്പം ഇഷ്ടം പോലെ മാങ്ങ വരുന്നുണ്ട് അതുകൊണ്ടിപ്പം കൊറച്ച് വെലക്കുറവാണെന്ന് തോന്നുന്നു
അതെ പക്ഷ മാങ്ങ കൊണ്ടുണ്ടാക്കുന്ന വിഭവങ്ങള് റഞ്ഞാല് അതൊരു നമുക്ക് എണ്ണിയ തീരൂല്ല കാരണം നമ്മളിപ്പൊരു ബേക്കറി ബേക്കറി കടയി പോയിട്ട് അവിടെ ഇണ്ടാവും മാ മേങ്കോണ്ട് ഉണ്ടാക്കിയ സാധനങ്ങള് ഇപ്പൊരു ഇഞ്ഞിപ്പൊരു ജൂസ്സടെല് പോവ അവിടെണ്ടാവും മാങ്കോ ഇണ്ടാക്കി ജ്യൂസ് ഷെയക്കുകളൊക്കെ ഇപ്പം നമ്മളൊരു പലചരക്ക് കടെൽ പോകുന്നുണ്ടെങ്കി അവിടെണ്ടാവും മാൻഗോണ്ടുണ്ടാക്കിയ അച്ചറുകള് അങ്ങനെ പിന്നെ പച്ചക്കറി പോകണണ്ടെങ്കി പലതരം മാങ്ങകള് അങ്ങനെ മൊത്തത്തിലൊര് എല്ലോ എല്ലാ ഏരിയലും ഒരു മാങ്ങ കാണുന്ന ഒരു ഇതാണ് മാങ്ങന്റെ എല്ലാവിധ സ ഐറ്റങ്ങളും കാണുംല്ലെ
ഉണ്ട്ണ്ട് ഉണ്ട് മാങ്ങ മാങ്ങ ജാമു വരെ ഉണ്ടല്ലോ ഇപ്പൊ
അതെതെ തീർച്ചയായും തീർച്ചയായും
ആഹ് അത് നല്ല ടേസ്റ്റ് റ്റും ഹെൽത്തിയും ആയിട്ടുള്ള സംഭവാണ് ഇപ്പൊ നമ്മക്കും ഗവൺമെന്റ് നമുക്ക് ചെറുകിട ഇതില് ഈ മാങ്ങടെ ഇത് വെച്ച് നമുക്ക് ഓരോന്ന് ഉല്പ്പാദിപ്പിക്കാന് ഗവൺമെന്റ് നമുക്ക് ഇത് തരുന്നുണ്ട്
അതതെ തീർച്ചയായും നമക്ക് പഞ്ചായത്ത് കൃഷിഭവൻ ന്ന്‌ള്ള തൈകള് പിന്നെ മാവിന്റെ തൈകളെല്ലാം നമുക്ക് നൽകാറുണ്ടല്ലേ മൊത്തത്തില്
ഉണ്ട്ണ്ട് ണ്ട് ഉണ്ട് നല്ല നല്ല ഇനം മാവിന്റെ തൈകള് കിട്ടാറുണ്ട് ഞാനാ കഴിഞ്ഞ ദിവസം ഒരു മാ വിൻ തൈ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ആ ഒന്നര വർഷം കൊണ്ട് കായ് ക്കുന്ന രണ്ടു വർഷം കൊണ്ട് കായ് ക്കുന്ന മാന്തൈ വാങ്ങി വെച്ചിട്ടുണ്ട്
അതെ അതെ എന്താ വച്ചൽ അതെ അതെ അതെ ഇതിൽ നമുക്ക് മൊത്തത്തിൽ ഇബെടെ ഒരു കേരളത്തിൽ മാത്രം അല്ല പൊർത്തും മാങ്ങന്റെ ഒരു മാങ്ങൊണ്ട് ഒരു അയിന്റെ ഒരു മൂല്യം പറയന്നത് വളരെ യധികം കാരണം ഇവിടുന്ന് പല രീതിയിലും കയറ്റുമതി ചെയ്യപ്പെടുന്ന മാങ്ങോ മാങ്ങകൾ നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലാലോ
ഗ്രോസറികളിലായിട്ടൊക്കെ ലഭ്യമാണ് ല്ലേ
ആണാ ണാ ണ
ഏഹ് അപ്പത്തില് ഇബട്ത്തെ മാങ്ങകൾക്ക് അവിടെ പുറം നാടുകളിലും വളരെയധികം സ്വീകാര്യത ഉണ്ടന്ന് ഇതിലൂടെ മനസ്സില ലോഡ് കാരണം ഇത്രയും ലോഡുകള് കയറ്റി അയച്ചിട്ടും പിന്നെയും ഇതിലേക്ക് ആവശ്യം വരുന്നു ണ്ട് എന്നുണ്ടെങ്കില് അത്തരത്തിലുള്ളൊ രു വളരെയധികള്ളൊ രു ഒരു കച്ചവടം അവിടെ നടക്കണ് ണ്ട്അത്ര മാങ്ങ മാങ്ങ ഇഷ്ട്ട പ്പെടുന്ന ഒരുപാട് ആളുകര് ആളുകള് പൊറത്തുള്ള രാജ്യങ്ങളിൽ ഉണ്ട്ന്ന്ള്ള നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം
ആണ് ആണ് നമ്മുടെ ന നാടന്മാങ്ങകൾക്ക് നല്ല വാർത്ത ക്കെ ഇട്ട് വെലയും നല്ല ടെസ്റ്റും ആണ് അത് കഴിക്കാനുവെ
അതെ അതെ തീർച്ചയായും
മാങ്ങ മാ ഞാനെ ഉള്ളിടയ്ക്ക് ഒരു വാർത്ത കണ്ടായിരുന്നു മാവിൽ നിന്നും വീഴുന്ന യെല ആഹ് ഇട്ത്തിട്ട് അത് എന്തോ അസംസ്കൃത വസ്തുക്കളാക്കി കൊട്ത്ത് ഏഹ് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ഒരു വീട്ടുകാരെ ഞാൻ ഇങ്ങനെ ഏഹ് ന്യൂസിൽ പണ്ട് എപ്പഴോ ഞാൻ ഇങ്ങനെ ഇത് കേട്ട് ആഹ് കണ്ടതായിട്ട് ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് ഉണ്ട്.
പിന്നെ ഈ ഒരു മാങ്ങോട് ഇള്ള പ്രത്യേകത വെച്ച് ആഹ് പറ പറെ
ഈ മാവിന്റെ ഇല പൊടിച്ചിട്ട് ഈ പൽപ്പൊടിയോ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടാ ക്ക്ന്ന ഒരു ന്യൂസ് ആണെന്ന് തോന്നുന്നു ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്
അതെ അതെ പണ്ടൊക്കെ നമ്മെൾ മു മുമ്പത്തെ ആൾക്കാരൊക്കെ നമ്മെൾ മുത്തച്ഛന്മാര് അച്ഛന്മാരെക്കെ പറയാറ് ഇണ്ട് കാര്യങ്ങെൾ എന്താച്ചാൽ ഇങ്ങെൻത്തെ ഈ ഒരു ഈ സംഭവം കൊണ്ട്ല്ലെ പല്ല് തേക്കുന്ന ഒരു ഒരു ഇത് പറയാർ ഇണ്ട് ലെ?
ആഹ് ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട്
അതെ മാരി തെന്നെ നമ്മളെ ഇപ്പ ഇത് മൊത്തത്തിൽ ഒരു ഒരു ചെറുകിട വ്യവസായങ്ങളിലേക്ക് നോക്കാണെങ്കി പെട്ട പ്രത്യേകിച്ച് കുടുംബശ്രീ കുടുംബശ്രീ പോലത്തെ സംഭവങ്ങളിലേക്ക് നോക്കാന് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇങ്ങത്തെ നമ്മള നാട്ടുമപുറത്ത് കിട്ടുന്ന ചക്ക മാങ്ങകൾ ഒരു ഒരുപാട് വിഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പത്രത്തില് ഉം ഒരുപാട് അച്ചാർ ബിസിനസ്സുകളാണ് മൊത്തത്തിൽ ഇപ്പ നമ്മളെ ഒരു കേരളത്തിലായാലും പലെ വീടുകളിൽ നിന്നായാലും പിന്നെ അതേമാതിരി പൊർത്ത് മൊത്തത്തിൽ ഓരോ ചെറെ ചെറെ കടകളിൽ നിന്നായാലും ഒരു ഒരുപാട് മാങ്ങത്ത് മാങ്ങേൻ്റെ കണ്ണി മാങ്ങ അച്ചാറിടനം ന്നാലെ മാങ്ങം നുറുക്കയിട്ട് അച്ചാറി ഇത്തരത്തിൽ ഇത് ഒരുപാട് സാധനം നമ്മെക്ക് മാങ്ങോണ്ട് ഇണ്ടാക്കിയെത് കാണാൻ പറ്റും ലെ
കാണും ആ പറ്റും പറ്റും നമ്മുടെ ഈ ഭാഗങ്ങളിൽ ആഹ് മാവിൽ കണ്ണിമാങ്ങ ഉണ്ടാകുമ്പോ ഞങ്ങടെ ഈ അടുത്ത പ്രദേശത്ത് ഈ കണ്ണിമാങ്ങ കളക്ട് ചെയ്യുന്ന ഒരു ആ ഒരു ഒരു ആഹ് കൊറെ കൂട്ടെര് ഉണ്ട് ഇവെര് കണ്ണി മാങ്ങ തെന്നെ അത് പറിച്ചുകൊണ്ട് പോകും നമ്മളത് പോയി അവരോട് വിലക്ക് വാങ്ങാൻ പറ്റത്തില്ല അതെല്ലാം അവർക്ക് എക്സ്പോർട്ട് ആണ് ചെയ്യുന്നത് അവര് കണ്ണിമാങ്ങാ ച്ചാറിന് വേണ്ടി എക്സ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യ്ണെത് അത് നമ്മെക്ക്‌ ഏഹ് വെളി തരത്തില്ല അവെര്
ഓഹ് അതെ അതെ മാങ്ങൻ്റെ ഒരു ലഭ്യത പറഞ്ഞാൽ മൊത്തത്തിൽ ഇപ്പോ കേരളത്തിലാണ് തോന്നുന്നത് ഏറ്റവും കൂടുതൽ മാവ് ഉൽപ്പാദിപ്പിക്കുന്നില്ലെന്ന് ഇൻക്ക് തോന്ന്ന്ന് ലെ?
കാ ആഹ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പല എട്ത്തും ഒര്പാട് ആഹ് മാങ്ങ ഇരിക്കുമ്പോ കാ കാണുമ്പോൾ തോന്നാറുണ്ട് ഇട്ടം പോലെ കേരളത്തിലും ആഹ് മറ്റു സംസ്ഥാനത്തും ഏഹ് ഉണ്ട് കൂട്തലായിട്ടും ഉണ്ട്.
കാരണം തീർച്ചായിട്ടും വെച്ചാല് ഒരു വീട്ടിലൊരു അഞ്ച് ആറ് തയ് നൽക്കിച്ച് നോക്കുമ്പോ എത്ര വീടുകളില കാര്യത്തി ഓരോ ഓരോ വീട്ടില എത്ര തൈകൾ ഇണ്ടാവും ഒരുപാട് ഒരു ഉത്പാദിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഒരു തരത്തിൽ കേരള എത്തുണ്ട് എന്നുള്ളതാണ് അല്ലെ
ഉം എന്റെ ഈ വീട്ടി തന്നെ ഏകദേശം ഒരു ആ നൂ മുപ്പെത് വർഷം പഴക്കമുള്ള ഒരു ചെറിയ മാവ് അത് ഈ റബ്ബറിന്റെ എടെക്ക് നിന്നതായെത് കൊണ്ട് അത് ഓ ഓ മൊരടിച്ച് മൊരടിച്ച് നിന്നതാണ് ഇപ്പം ഒരു മൂന്നാല് കൊല്ലമായിട്ട് റബ്ബർ വെട്ടിക്കഴിഞ്ഞപ്പോൾ ഇതിന് ഇച്ചിരി ആരോഗ്യം വന്നിട്ട് ഈ രണ്ടു മൂന്ന് കൊല്ലമായിട്ട് ഇപ്പം മാവ് കായ്ക്കുന്നുണ്ട് ആദ്യമൊക്കെ ഒരു അഞ്ചാറ് മാങ്ങേ തന്നുള്ളൂ ഈ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അത്യാവശ്യം ഞങ്ങളെ വീട്ടുകാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ മാങ്ങ അത് തന്നിട്ടുണ്ട് അത് നല്ല ടേസ്റ്റി ഉള്ള മാങ്ങയാണ് അത് ആഹ് നിന്ന് പഴുത്ത് കഴിഞ്ഞാൽ അത് അറിയത്തില്ല അതിന് കളറ് മാറത്തില്ല ഈ മാവിന്റെ മാങ്ങാടെ കളറ് മഞ്ഞ ചുവപ്പ് അങ്ങനെ മാറത്തില്ല തനി പച്ച തന്നൊയിരിക്കും നമുക്ക് അത് പൊഴിഞ്ഞു വീഴുമ്പഴേ നമുക്ക് അറിയത്തുള്ളൂ ഇത് പഴുത്തു എന്ന് നമുക്ക് അറിയത്തുള്ളൂ അതിന് നേരത്തെ നമ്മളിത് ഈ വിളവായോന്ന് പോലും നമുക്ക് അറിയാൻ പറ്റത്തില്ല അതിന് നമ്മളൊരു ഉദ്ദേശ കണക്ക് വെച്ചിണ്ട് നമ്മള് ഈ പ്രാവശ്യം ഞാൻ കുറച്ച് മാങ്ങ പറിച്ച് നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ട് അങ്ങനെ പഴ ച്ചിരുന്നണ് നല്ല ടേസ്റ്റ് ഉള്ള മാവാണ്
ഉം തീർച്ചയായും നമുക്ക് നമ്മളെ പറമ്പലെക്കൊന്ന് ജസ്റ്റ്‌ എറങ്ങിയാത്തന്നെ വയ ഒരുപാട് തൈകൾ മൊട കാരണം എന്താച്ചാല് നമ്മളി മാങ്ങ തിന്നിട്ട് അതിന്റെ അതിന്റെ ഉള്ളിത്തെ ഒരു അണ്ടി ഉണ്ടാവല്ലോല്ലേ
ആ ഉണ്ട്ണ്ട് ണ്ട്
അ അപ്പൊ അതെല്ലാം കൂടി തൊടുലേക്ക് വലിച്ചിറിഞ്ഞിട്ട് അയ്മന്ന് പൊട്ടി മുളിച് കാരണം എന്താച്ചാല് ഇത് പ്രത്യേകിച്ച് നമ്മള് പരിപാലിക്കേണ്ട ആവശ്യല്ല തൈകൾ വളർന്ന് വലുതാ അല്ലെ
ആ അങ്ങനെ കിളിക്കുന്ന മാവും തയികൾക്ക് കാലവർഷം എടുക്കും ഈ ഈ പിന്നെ ബലങ്ങൾ ഉണ്ടാവാനെ അതേ സമയം നമ്മള് നേഴ്സറികളിന്ന് ബഡി ചെയ്ത് വാങ്ങിക്കുന്ന തൈകളാണെങ്കിൽ എത്രയും പെട്ടെന്നത് വളർന്ന് വലുതായി നമുക്ക് പെട്ടെന്ന് തന്നെ കായ ഫലങ്ങൾ ഉണ്ടാവാ പെട്ടെന്ന് തന്നെ കായ് ഫലങ്ങൾ ഉണ്ടാവും
ഇച്ചപ്പി ൻ്റെ വീട്ടിൽ ഒരു ആപ്പിൾ മാങ്ങ പറഞ്ഞ ഒര് സാനണ്ട് നമ്മളെന്താ ച്ചാൽ നമ്മള് ഇതേമാതിരി എന്നോ വന്നിട്ട് ഇന്നരു കേടന്നു മാങ്ങേള് കൂടി വന്നിട്ട് അമ്മളെ കുടുംബത്തില് ഒരാൾക്ക് ഫ്രൂട്ട് കച്ചവടാണ് അപ്പൊ അയാള് എന്ന എന്നും കൊണ്ടുന്നിട്ട് വേസ്റ്റ് കൊണ്ടന്നാണ് തേങ്ങനൊട്ന്ന് തട്ടിയതായിരുന്നു അപ്പൊ ആ ഒരു വേസിൽ നിന്ന് ഏതൊരു മാങ്ങ ഒരു രണ്ടി ഇതായിട്ട് നമ്മള ഒരു കുറച്ച് കാലങ്ങൾ നമുക്ക എന്ത പേരും അറിയില്ലായിരുന്നു മാങ്ങേൻ്റെ ഇവര് രണ്ട മൂന്ന് വ വർഷായിട്ട് ഒന്ന ഒരു മാങ്ങൊന്നും കാണായിട്ട് നമ്മളത് വെട്ടിയെ വെക്കാനുള്ള രീതിയിലേക്കത് പിന്നെ പെട്ടെന്നൊരു മു നാലാമത്തെ വർഷായിട്ട് എന്തും ഒരു ഒരു മാങ്ങ വായിച്ചോ ഒരു വ്യത്യസ്ത ഒരു ഐറ്റ മാങ്ങാ കാരണവെച്ചാ നമ്മ നോർമൽ ടൈപ്പന് മാങ്ങാനത്തൊരു ആപ്പിൾ ടൈപ്പ് ആപ്പിളിന്റെ ടൈപ്പ് ശെ ഇരിക്കുന്ന ഒരു ഒരു മാഗ ഇപ്പ മ്മൾ എടുത്ത് അ അറത്ത് നമുക്ക് സംഭവ ഇത എങ്ങനെയാണ് അറിയില്ലല്ലോ അത് ക നിറം മാറണൊന്നുല്ല തോന്നായിട്ടും അത് നമ്മൾ അർത്ത അറത്ത ഇതാക്കിയപ്പോൾ അത് നമ്മള് കയിച്ചപ്പോൾ എന്ത് നല്ല പുള്ളിയുള്ള സാധം കാരണം പൗത്തമാര് കയിക്കണേ പക്ഷെ അത് ഒടുക്കത്തെ പൊളി അതിച്ചാൽ തിന്ന കയിക്കാൻ പറ്റൂ പിന്നെ നമ്മള അതിനെ കുറിച്ച് പഠിച്ചു മനസ്സിലായത് അത് അത് സമ്മന്തി അറക്കാന് ഇതേമായിരി ഉപ്പിലിട്ട് കയിക്കാനൊക്കെ പറ്റുന്ന ഒരു മാങ്ങാ എന്നുള്ളാണ് പൊതുവർ പറയപ്പെടറുള്ളതാണ് പിന്നെ അ അറിയൻ കഴിഞ്ഞത്
പുളിയുള്ള മാങ്ങയാണ് ഏറ്റവും കൂടുതൽ ഉപ്പിലിട്ട് കഴിക്കാൻ പറ്റിയത് നല്ല നല്ല ടേസ്റ്റ് റ്റും ഓ ഒരു ഉപ്പിനോടെ ചേർന്ന് കിടന്ന് കഴിക്കുമ്പോ നല്ലൊരു ടേസ്റ്റ് ഉള്ളത് പുളിയുള്ള മാങ്ങയാണ് അച്ചാറിടാനും അത് ബെറ്ററാണ് പഴുത്തു കഴിഞ്ഞാൽ അതിന് മധുരം കുറച്ച് ച്ചു കുറവാരിക്കും പുളി മുന്നേ നിക്കും എന്റെ വീട്ടിലും ഇ ഇതേ അവസ്ഥാനാണ് ഒരുമാവ് കുറെേ കാലം വർഷങ്ങളായിട്ട് നിന്നിട്ട് അതിൽ ഈ പ്രാവശ്യം മാങ്ങാ ഒന്നുണ്ടായില്ലെങ്കിൽ കഴിഞ്ഞ മുൻകാലങ്ങളിൽ മാങ്ങ ഉണ്ടായിട്ട് അത് പുളിയുള്ള മാങ്ങായ അതിന് പഴുത്തു കഴിഞ്ഞാ പുളിയാണ് മുന്നിൽ നിൽക്കുന്നത്
അതെ അതെ നമു ഈ മാങ്ങറിയുമ്പ ഏറ്റവും കൂടുതൽ ഓർമ്മയർന്ന് വെച്ചാൽ വയനാട് സ്പെഷ്യലായിട്ടുള്ള ചൊറമാങ്ങള ഒരു സാധനം കേട്ടിട്ടുണ്ടോ
ഞാൻ ആദ്യായിട്ട് കേൾക്കുവാണ്‌ അങ്ങനെരു മാ
ആ ചൊറ മാങ്ങ ഒർ ഒരു മാങ്ങല്ല അത് മാങ്ങ ഒരു ഒരു മസാലൊക്കെ തേച്ചിട്ട് പ്ര പ്രത്യേക ഒരു കാലങ്ങളിൽ എത്രോ കാലം വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു സാധനാണ് അപ്പ അത് കയിക്ക ഭയങ്കര രസം കാരണം സുഹൃത്തുക്കൾ എന്റെ സുഹൃത്തുക്കൾ വയനാട്ടിൽവരുണ്ട്മ്മളപ്പം പഠിക്കുന്നര് പോല് ആ ആ സാധനം ആവും ഇപ്പോൾ നമ്മൾക്ക് കൊണ്ട്ന്ന് കൊണ്ടുവന്ന് അതൊരു സാധനം കയിക്കാൻ തന്നെ വേറൊരു രസമാണ് ഉപ്പാണോ പുളിയാണോ എന്തോ എരിവൊന്നും മനസിലാത്ത ഒരു ടൈപ്പ് സാധനം
ആ ഇനി നമുക്ക് നേരി കാണുമ്പോ വിളിക്കാം സംസാരിക്കാം ഓക്കെ ഓക്കെ ഓക്കെ